വേഞ്ചുള്ള സ്ഥലത്തേക്ക്ന്ന് സുഖം സുഖം റ റേജുള്ള സ്ഥലത്ത് നിക്കിട്ടാ. റേഞ്ച് റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടോ ആ ഭാഗത്ത് ഇങ്ങനെ ഒരു
ഇവിടെ താഴെ റേഞ്ച് കുറവാണ്.
ആണല്ലേ ആ ചില സിമ്മിന അങ്ങനെയാണല്ലോ എന്ത പിന്നെ പണികളെക്കെ കഴഞ്ഞോ കുളിയൊക്കെ കഴിഞ്ഞോ.
ഉം കുളി പിന്നെ വീട്ടില എത്തി കഴിഞ്ഞാ പിന്നെ കുളിയൊക്കെ ബാക്കിലേക്ക
എന്താ കഴിക്കുന്നേ
ആ ഒരു ബിസ്കറ്റ് കണ്ടീന അപ്പൊ ഇങ്ങനെ ഇവിടക്കുമ്പോ നമുക്ക് എല്ലാത്തിനും ഒരു പോ മധുരങ്ങള് ഇഷ്ട്ടാണ് പക്ഷെ ഇവിടെ എത്തുമ്പോ അധികം ഇഷ്ടണ്
ആഹ് മധുരം കഴിച്ചാല് നല്ല പിന്നെ വെറ്റ് വെറ്റ് ഇല്ലാത്താളാ. ഡെയറ്റ് ഇല്ലെങ്കി പിന്നെ കൊഴപ്പൊന്നുല്ല. ആണോ അഹ് ശരി. വെയിറ്റ് ഇണ്ടെങ്കി പിന്നെ നമ്മള് മധുരമൊക്കെ നല്ല കണ്ട്രോൾയ്യുന്ന നല്ലത്.
ആ അതെ ഇപ്പോഓടുത്തും ഷുഗറും പറും
ആ ഷുഗർ അതെ ഒരു തേർട്ടി പ്ലസ് ഒക്കെ ആയാ പിന്നെ നന്നായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ. നല്ല പണി കിട്ടും ഞാനൊക്കെ ഇപ്പൊ ഷുഗർ നന്നായിട്ട് കുറച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ എ ഞാ ഷുഗർ ഇപ്പൊ ഐസ്ക്രീമ ഒക്കെ കാണുമ്പോ കഴിക്കും അല്ലാതെ ചായലൊന്നും മധുരം അങ്ങനത്തെ ഒന്നും ഇടൂല ഐസ്ക്രീമൊക്കെ ഇനിപ്പ എത്ര കണ്ടാലോ അപ്പൊ പിന്നെ അറിയാതൊന്നും നോക്കുലോട്ട ശ്രദ്ധിക്കൂല ഐസ്ക്രീം വേറെ ഒരു ഇതാണല്ലോ.
ഉം അതേപോലെ ഇങ്ങനത്തെ ഉ ലഡു ജിലേബി അങ്ങനത്തെ ഒന്നും കഴിക്കൂലേക്കൂല്ലേ.
ഇല്ലല്ല അതൊന്നും പിന്നെ നമുക്ക് അധികം കഴിക്കാനും കഴില്ലല്ലോ ചെറുതായിട്ടൊക്കെ ഒന്ന് കഴിക്കാൻ പറ്റുള്ളു. മറ്റത് നമുക്കൊരു മടുപ്പ് വരുംല്ലോ അതെ മറ്റത് ചായ നന്ന നന്നായിട്ട് കണ് ഇത് അത് നല്ല നല്ലൊരു കപ്പില് ഞാന് രാവിലെ വൈകുന്നേരം ആയിട്ട് കുടിക്കലുണ്ടായിരുന്നു. അപ്പൊ അത് നന്നായിട്ട് കണ്ട്രോൾയ്ത്. കഴിയുന്നതും ഏത ഒരു ഗ്ലാസ് പച്ചവെള്ളം രാവിലത്തെ ഫുഡിന്റെ കൂടെ അങ്ങനെ കുടിക്കാനാ നോക്കല്
ഉം ഉം
ഇപ്പ നന്നായിട്ട് കണ്ട്രോളെയ്ത് ഇപ്പൊ കൊർച്ചൊക്കൊര് വെയറ്റ് ലോസ്ണ്ട് ആഹ്
ചെലോൽക്കൊക്കെ വൈകുന്നേരത്തെ ആ ചായന്നെ കിട്ടല് നിർബന്ധ ഒര് ലഹരി പോലെ
ട്ടണെങ്കില് അത് വാണം പക്ഷേ പിന്നെ ചായെന്തായാലും നന്നായിട്ട് ഞാനൊഴിവാ ക്കിണ് അയ്ല് ഷുഗറൂടാതെ നന്നായിട്ട് നോക്കും പിന്നെ ഫു ഡ് ഫുഡ് കൊർച്ച് കൊർച്ചൊക്കെ ഒര് രണ്ട് മൂന്ന് മാസൊക്കെ ഫുഡും ചോറ് കൊർ ച്ചീന്ന്
ഉം ഉം ചോറ് ആഹ് അരഭക്ഷണത്തില് ഭയ്ങ്കര ഷുഗറ് കണ്ടന്റ്ണ്ട്ന്നൊക്കെ പറണേ ഹലോ
ഞമ്മ ഞാ രണ്ട് മൂന്ന് കിലോക്കെ കൊർഞ്ഞ് ഞാന് എഴുപ എഴ്‌വത്തഞ്ച്ണ്ടായിര്ന്നു അപ്പൊ ഞാന് കൊർച്ചൊ ക്കെ കൊർഞ്ഞൊരു എഴവ ആ ഒരെയ്പത് ആ രീതീലെത്തീയെട
ഓഹ്
അപ്പ നല്ല തടിയായിര്ന്നു അസ്സാണെങ്കി വല്ല്യ തടിയൂല്ല അപ്പൊ ഇൻക്ക്ങ്ങനെ വെയിറ്റ് കൊർക്കണംന്ന്ള്ളൊര്തേയ്ന്നു അങ്ങനെ കൊർച്ചൊക്കെ കൊർച്ചൊക്കെ നടന്ന് ഇനിപ്പൊന്നും നോക്കാതായീ ഇപ്പൊന്നും ശ്രദ്ധിക്കാതായീന്
ഉം ആ നമ്മള് കണ്ടട്രോളെയ്യ്ണൻസരിച്ച് പിന്നെ കണ്ട്രോള് കഴിഞ്ഞയ്ഞ്ഞാ വീ ടും ആതേപോലെന്നാവും ആതാ ഈ പ്രശ്നം വര്ന്നെ
ചെല തടി അങ്ങനേണ് നമ്മള് ഭക്ഷണത്തില് ഇതിലൊക്കെ ശ്രദ്ധിക്കുമ്പൊന്ന് കൊർച്ചൊന്ന് കൊറയും പിന്നെ നമ്മള് അതേപോലായ പിന്നെ അതേപോലെ അപ്പൊ നമ്മക്കന്നെ ഒര് മടുപ്പ് വരും ഇല്ലില്ല അതൊന്നുല്ല വീട്ടിന്ന് ചെർതായിട്ട് ചെറിയ രീതീലൊക്കെ ഇങ്ങനെയൊന്നെക്സൈസെയ്യും
ആ ശരിക്കും ജിമ്മിനൊക്കെ പോണം നമ്മള് ഈ നാട്ടിലായിട്ടാണോ അറീല
ആഹ് ഇപ്പൊ ന ആഹ് ഇപ്പൊ നല്ല പോല്ണ്ടല്ലോ ജിമ്മ് ഒക്കെ ഇങ്ങനെ പോവല് തൊടങ്ങ്ണ്ട്പ്പൊ കൊറേ ആൾക്കാരൊക്കെ എന്നാലും ഞമ്മക്കൊന്നും പ്പയി രാവിലെത്തന്നെ അങ്ങനൊന്ന് ആഹ് ആഹ് അതെ അതെ ഇപ്പൊ പിന്നങ്ങനാണ്ട് പ കയ്യ്ണില്ല വീട്ട്ന്നൊന്നും അങ്ങനാട് പോവാനും പറ്റുന്നില്ല മക്കളൊക്കെണ്ടാവുമ്പെയ് പിന്നെ
ഇപ്പൊ പിന്നെ രാവിലേന്നില്ല്യ രാത്രിആയാലും ആ ടൈമിലൊക്കെ ജിമ്മ് ഓപ്പണാണല്ലോ
ആ അതെ അത് ശെരിയാണ് ഇപ്പതിക ഇപ്പൊ കൊറേ പെണ്ണുങ്ങള് അങ്ങനെ പോകുന്നുണ്ട് നല്ലതാണ് നമ്മള ഹെൽത്തിന് നല്ലതാണല്ലോ ജിമ്മൊക്കെ ജിമ്മിനും ഇതിനൊക്കെ പോയി നല്ലോ ശ്രദ്ധി ച്ച് നടക്കുന്നവർക്കന്നെ പെട്ടെന്ന് മരണും അതുതൊക്കായിട്ട് വര്ന്ന്ണ്ട് ഞമ്മളെ പോലെള്ളവർക്കൊക്കെ ഹെൽത്ത് ഒന്നും നോക്കാതെ തന്നെ ഒരുതായിട്ട് നടക്കുന്ന എന്താ അവസ്ഥാവോ
ഉം അതല്ല ഇപ്പാദ്യൊക്കേന്ന് പർഞ്ഞാല് ജിമ്മിലാണുങ്ങള് മാത്രേയ്നു പോവാറ്
അതെ അതെ അതെ ഇപ്പൊ ആണിനേക്കാളും പെണ്ണുങ്ങളായിരിക്കും ആഹ് അതെ
അതും രാത്രീന്നോ ഭക്ഷണൊന്നില്ലാതെ ഇങ്ങനെ പോണോല്ണ്ട് പക്ഷെ ഒര് കണ ക്കിന് ജിമ്മ് നല്ലതാണ് നമ്മളെ ഇപ്പൊ കൊഴിപ്പടങ്ങിയ ഇതൊക്കെ ഫാറ്റൊക്കെ പോവല്ലോ
പ്പ എനിക്കതേപോലെ വയറൊക്കെ നല്ല കൊഴുപ്പ്ണ്ടായിട്ടായിരിക്കും വയറൊക്കെണ്ട് ഇണ്ടായിര്ന്നു ഇപ്പൊ കൊറേക്ക മാറ്റണ്ട്
ആഹ് അത് നമ്മള് നല്ലോണം എക്സസൈസെട്ക്കണം നമ്മള് അത് ആരെങ്കിലും കണ്ടാല്‌പ്പെന്താ വിചാരിക്ക
ലി മാത്രല്ലല്ലോ മാ അതോണ്ടൊന്നും ഒന്നു ആവൂല അതൊന്നും എക്സൈസിന്റെ ആ ഒര് എഫക്റ്റ് കിട്ടൂല എക്സസൈസിന് നമ്മളൊരരമണിക്കൂറെന്തായാലും മാറ്റി വെക്കണം ആ അതെ
തടി നല്ലോണൊന്ന് ഒതുങ്ങിയിട്ട് നമ്മളൊന്ന് വിയർത്തൊലിക്കണം അപ്പഴേ അയ്ന്റെ കാര്യം
നമ്മള് വീട്ടിലെ ജോലിക്കൊന്നും നമ്മള് വിയറ്ക്കുന്നില്ലല്ലോ അതിപ്പോ എന്ത് ഇപ്പം ജോലി ഇല്ല അപ്പം തിരുമ്പല് അങ്ങനത്തൊന്നും ഇല്ലാണല്ലോ ഞാനൊക്കെ ഇപ്പോ തിരുമ്പല് നിർത്തിയിട്ട് കൊറേ ആയി അതെ ഒന്നാമത് ഇൻക്ക് കൈ വേദനണ്ട് അപ്പൊ ഞാൻ മെഷീനിൽ തന്നെ ഇടല്ലേ
ഉം അപ്പം അയിന് ഇപ്പം പണി ഇല്ലല്ലോ നമുക്ക് അധികം ഇനിപ്പോ തൊടക്കാണെങ്കിലും കുമ്പിട്ട് തൊടക്കലൊന്നില്ലല്ലോ വടിനോട് തൊടക്ക പിന്നെ അമ്മിക്ക് അമ്മിയില് ഒന്നിട്ടരക്ക
ആഹ് അപ്പൊ അതൊന്നുല്ല ആയാതി ഒരു പരിവാടില്ല എല്ലാം മ പിന്നെ ഗ്യാസായിട്ടും മെഷീനായിട്ടും മിക്സി ആയിട്ടും ആ രീതിലല്ലേ ആഹ് അതെ അപ്പം നമ്മക്ക് അതിന്റേതായിട്ട്ള്ള പ്രശ്നങ്ങളും ഉണ്ടാവും ആരോഗ്യ പ്രശ് ണ്ടാവും എങ്ങനെ ഫൈസൊക്കെ നോക്കോ അങ്ങനൊക്കെ ശ്രദ്ധിക്കുന്ന ആളാണോ ഫൈസൊക്കെ
പൈസ അങ്ങനൊന്ന് ഞാ നോക്കാറില്ല ഞാൻ ആദ്യൊക്കെ നോക്കിനി ഈ കല്യാണ്ത്തിന്റെ സമയങ്ങളിലൊക്കെ അന്നൊക്കെ പിന്നെ ഈ മഞ്ഞളൊക്കെ തേക്ക അത്പോലെ
ആഹ് ഞമ്മള പ്രായത്തിലൊക്കെ അതേര്ന്നല്ലോ മഞ്ഞള് മഞ്ഞള് വെലിച്ചെണ്ണേലൊക്കെ കുത്തിയിട്ടിട്ട്
ഉം അങ്ങനൊക്കെ തേക്ക പിന്നെ എന്തെങ്കിലൊക്കെ ഫേസ് പേക്കൊക്കെ ഇങ്ങനെ ഈ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് അങ്ങനൊക്കെ ഇണ്ടാക്കല്ല്
ഇപ്പത്ത മക്കൾ അങ്ങനെയൊന്നും അല്ലട്ടോ ഇപ്പൊ നന്നായിട്ട് പൈസ ശ്രദ്ധിക്ക്ന്ന്ണ്ട് ഇവരൊക്കെ ക്കേ ആ എൻ്റെ അനിയത്തിഓളൊക്കെ ഓരോ മൂ മൂന്ന് അനിയത്തോളും സൺസ്ക്രീൻ ഇടാതെ പൊറത്തന്നെ അവര് എറങ്ങൂല ഓല് ഫൗണ്ടേഷൻ അങ്ങൻത്തൊന്നും ഉപയോഗിക്കൂല പക്ഷെ സൺസ് ക്രീൻ ഓൽക്ക് നിർബദ്ധ അതില്ലാതെ ഓല് പൊറത്തേ ഞമ്മളൊക്കെ എവ്ടെ സൺ സൺസ്ക്രീൻ ഇട്ന്നേ ഞാ അതൊന്നും ഇടലന്നല്ല ട്ടോ ആ വെയ്ലിന്റെ അത് ഓല് അത്ട്ടിട്ടേ ഓല് പൊറത്തറങ്ങൂ ആഹ് പിന്നെ മോയ്സ്ചൈസ് മോയ്ച്ച് റൈസർ ഉപ ഉപയോഗിക്ക്ണ്ട് ആഹ് അതെ അത് രണ്ടും ഓല് നിർബന്ധായിട്ടും ഉപയോ അത് നമുക്കൊക്കെ അതാ നിർബന്ധം ന്നാലും ഫൈസ് നല്ല രീതിൽ നിന്നോളൂം
ആതെ പക്ഷെ അയിന്ള്ള ഒരു ഇതുണ്ടാണ് ട്ടോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാ മുഖത്തിന് അതിന്റെള്ള ഇത് ഗ്ലോ യും ഒക്കെ കാണാൻ കാ കാണാ പറ്റും
റ്റായാലേ കൊഴപ്പൊന്നുല്ല ന ല്ലേ പിന്നേ മോയ്സ്റ്റ്റൈസും
ചെയ്യര്ത് അതാണ് മെയിൻ
ആതെ ആഹ് അതാണ് സത്യം ഞാനും അതേന്നു പ്പ ഓലൊക്കെ ഉപയോഗിക്കുന്നർഞപ്പോ ഞാനുംങ്ങനെ വിചാരിക്കു ഇവരൊക്കെ ഇങ്ങനെണല്ലോ മൊഖൊക്കെ ഫൈ കൊണ്ട് നടക്ക്ന്ന്നമ്മളൊന്നും അയാതി ഒന്നും നോക്കൂല ഞാ പിന്ന മക്ക ഞ്ഞ് മക്കളെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം ആഹ് ഇനി മ മക്കളെങ്കിലും ഫൈസും ഹെയറൊക്കെ ഒന്ന് ശ്രദ്ധിക്കണന്ന് ഇങ്ങനെ വിചാരിക്കും ഞാൻ ഇന്ന്ട്ട്
ഞാ അതല്ല ഞ്പ്പൊ നമ്മള് ന്നാവിചാരിച്ചാനമ്മള് പൈസ ഇങ്ങനെ ആലോയിക്കും മീൻസ്
അതെ ആഹ് അത് വാങ്ങ്ന്നേണ് അത് അത് പോവല്ലോ ന്ന്ള്ള ചിന്തയാ ഞമ്മക്ക് വര്ന്നത് ആ സാനം മ്മക്ക് വേറ എന്തെങ്കിലൊക്കേ വാങ്ങാലോ അല്ലെ മക്കക്ക് എന്തേം വാങ്ങി കൊടുക്കാലോ അങ്ങനെണ് ഞാ മ്മള് ചിന്തിക്ക്ന്നേ അവർക്കൊന്നും അങ്ങനെയൊന്നുല്ല അതെ
ഇങ്ങള് എത്ര പൈസ വാങ്ങി ട്ടേ
ആ ഞമ്മളന്ന് സ്കൂളൊന്നും പോണ അന്ന് അങ്ങനെയൊന്നും ഇല്ലല്ലോ ഞമ്മളൊരു പൗഡർ ഇട്ട അങ്ങോട്ട് പോവന്നല്ലാതെ ഞമ്മള് സ്കൂള് പോവുന്ന ടൈമിലൊന്നും അതൊന്നും നോക്കുന്നില്ലല്ലോ ഇവരൊക്കെ സ്കൂള് പോകുമ്പോഴൊക്കെ അത് തേ അതെ ക്ലിയർ ഇല്ലട്ടോ ക്ലിയർള്ള സ സ്ഥലത്ത്ക്ക് നിക്കേ
ആഹ് ആഹ് ആഹ് നമുക്കാണെങ്കിൽ നമ്മളെ കയ്യില് അ ആ പൈസിം ഇല്ലല്ലോ
അതെ നമ്മളെ ഇപ്പം ഓല്ക്കൊക്കെ നമ്മൾ പ്പഎല്ലാരോടും ചോയിക്ക ഇപ്പം ഇന്റെ അനിയത്തിളൊക്കെ ഇന്നോടാ ചോയിക്കുന്നേ ഇന്റെ ഇപ്പ കൊ കൊടുത്തില്ലെങ്കിലും ഞാൻ കൊടുക്കും അല്ലെന്റെ വേറെ അന പിന്നെ അനിയത്തി കൊടുക്കും അങ്ങനെ ആരെങ്കിലും നമുക്ക് ആയിട്ട് നമ്മുക്ക് അന്നന്ന് ചോദിക്കാനും ആരുമില്ല പേരന്റസിനോട് നമുക്ക് ഒക്കെ ചോദിക്കാൻ പറ്റുമോ നമ്മുടെ ഫേസ് ഇസ്തിരി ഇടാനുള്ളത് വാങ്ങാനാന്ന് അതെ ആഹ് മ മിഠായി വാങ്ങാന അഞ്ച് അന്നൊക്കെ അഞ്ച് രൂപ കിട്ടിയാലന്നെ വല്യ സംഖ്യയല്ലേ അഞ്ചു രൂപ പത്ത് രൂപ ഇപ്പൊ മക്കൾക്കൊക്കെ അഞ്ചു രൂപ കൊടുത്താൽ എന്താ ഓല് ഓക്കും ഒരുരുപ അഞ്ചൊക്കെ അതന്നെ ഇപ്പോല് വാങ്ങുന്ന ലേസിന് തന്നെ വേണം അഞ്ചു രൂപ
അതെ
നമ്മളൊക്കെ ഒരു ഒരു രൂപ ഉണ്ടെങ്കി നമുക്ക് ഒന്നും രണ്ടോ അച്ചാറായിയിട്ടും ഇതായിട്ടും കിട്ടിയന്ന
നല്ല രസയ്നില്ലേ അന്നൊക്കെ മറ്റേ പാക്കറ്റ് അച്ചാറ് ഉണ്ടാകും നാരങ്ങാ അച്ചാറ്, മാങ്ങ അച്ചാറ്, പുളി അച്ചാറ്
ചൊപ്പ് ആ ചൊപ്പ് കളറിലുള്ള മഞ്ഞ
ഉം ആഹ് അതൊക്കെ നല്ല രസയ്നു പക്ഷെ മറ്റ കേടാന്നൊക്കെ പറയില്ല അന്നൊക്കെ കൊറേ കൂട്ടീ കൃഷി പക്ഷെ അയിന് നമുക്കൊരു കേടോ അതും ഇതൊന്നും കിട്ടിയിട്ടില്ല
ആഹ് നഞമ്മളൊക്കെ എത്ര കഴിച്ച്ണ് അന്നൊക്കെ പറഞ്ഞാല് ഞമ്മള് മഞ്ജു ഇതൊക്കെ കാണല ഇങ്ങനെ നമ്മുക്ക് ആല്ലാം ഉപകം ഫ്രണ്ട്സൾക്ക് ആർക്കെങ്കിലും ഒക്കെ ലൗവർ ഉണ്ടാകുമ്പോൾ ഓൾ കൊടുന്നൊക്കെ അങ്ങനൊക്കെ കിട്ടള്ളൂ ഫ്രണ്ട് നമ്മള് നമ്മൾ സെറ്റാക്കി കൊടുക്ക നമ്മതിൽ എങ്കിലൊക്കെ ഒന്ന് ഹാ നമ്മൾ എന്തെ ലൊക്കൊന്ന് ഹെൽപ്പ്ചെയ്ത കൊടുത്താൽ അയ്നൊകെ അയ് ഹൊ ക്കെ നമ്മക്ക് നമ്മുക്കെ കി മഞ്ചൊക്കെ കാണലേ കിൽ പ്രണയിക്കുന്ന വർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്ക ഇപ്പോ മ്ആഹ് ആഹ് സത്യം അല്ലോ അതൊക്കെ രസായിരുന്ന് ഇപ്പൊ പറഞ്ഞാല് ഓര് കൊടുക്കുന്നതൊക്കെ വല്യ വലിയ സംഖ്യയുടെ സാധ ഓർഡർ ചെയ്യാണ് ഓരോന്ന് തന്നെ ആ അതെ അതും ഓല് ഹാമ്പർ ആക്കിയിട്ട് ആ അങ്ങനെ ഓല് ഓർഡർ ചെയ്യാ എന്തോരെ മാറ്റാ വന്നെ
കത്തൊന്നുംമില്ലട്ടോ കത്തൊന്നില്ല ഇപ്പൊ അധികം ഇൻസ്റ്റാഗ്രാമില് മെസ്സേജ് ഇൻസ്റ്റഗ്രാം മെസ്സേജച്ചിട്ട് ശരിയാവോ
ആ അതന്നെ ഗ്രീറ്റിംഗ കാർഡോ ഗ്രീറ്റിംഗ കാർഡൊക്കെ ഓർമ്മയുണ്ടോ അതൊക്കെ ഉണ്ടായിരുന്നല്ലോ ഓട്ടോഗ്രാഫ് പിന്നെ ഓട്ടോഗ്രാഫിന്റെ പത്താം ക്ലാസ് കഴിയുമ്പോ അതേന ഓട്ടോഗ്രാഫ് ആ അന്റെതൊക്കെ അവിടെ ഉണ്ടോ ഇങ്ങൾതൊക്കെ അവിടെ ഉണ്ടോ
എന്റേതാക്കെപ്പറഞ്ഞാൽ ഉണ്ടായിന്ന് ഇപ്പോ എവിടെയാണാവോ?
ആഹ് ഞാനും കൊറെ ഞാനും കൊറെ കാലം എടുത്ത് വെച്ച്ണ് പിന്നെ ഞങ്ങക്ക് വേറെ വീടൊക്കെ എടുത്ത് അങ്ങോട്ട് മാറി താമസിച്ചല് എന്താ അറിയില്ല ഇപ്പൊ കാണില്ല നല്ല രസേന് ഈ നടന്മാര് ചട്ടക്കെ ആയിട്ട് ഫോട്ടോക്കെ വെച്ചിട്ട് ആ എന്നായിക്കോട്ടെ എന്നാ ശരി ആ എന്ന ശരി